ഹലോ
ആ ഹലോ
ഹലോ
ആ ഹലോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടോ?
ആഹ
ഹലോ
ഹലോ കേക്കല്ലേ
ആഹ ഇപ്പൊ കേക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട്
ഇടക്കി വി കഴിച്ചോ
ഓ കഴിച് കെടന്നു ങ്ങള് കഴിച്ചോ
അയ്യോ സംസാരിക്കാൻ പറ്റുവോ
ഓ കേൾക്കുന്നില്ല നിങ്ങളെ ഞാൻ പറയുന്നത്
ആഹ ശരിക്കും കേൾക്കുന്നില്ല അതുകൊണ്ടാ വോയിസ് ഇങ്ങനെ സൗണ്ടൊക്കെ കുറഞ്ഞു പോകുന്നു
റേഞ്ചില്ലാണ്ടേക്കും ഇപ്പൊ കേൾക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കഴിച്ചിട്ട് കിടന്നു അല്ലേ
ആഹ കഴിച്ചോ
കഴിക്കാൻ പോകുന്നതേ ഉള്ളു പിള്ളോരോ പിള്ളാരൊക്കെ
ഏ ഇപ്പൊ കേക്കുന്നാണ്ടൊ
കഴിക്ക എത്ര പിള്ളേർ
എന്താ ഫുഡ് ഉണ്ടാക്കി
ഫുഡ് ചോറാന്നേ ചോറുണ്ട് നെയ് ബീഫുണ്ട് മീൻ ഉണ്ട് ബീഫുണ്ട് കുറച്ച് മീൻകറിയുണ്ട് മീൻ ചമ്മന്തി ഉണ്ട്
എങ്ങനാ
പിന്നെ കേക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട്
പിള്ളോരൊക്കെ എത്ര പേരുണ്ട്
മാരീഡല്ല
ഒറ്റാണ് ആ ഈടാ ശരി ശരി പഠിക്കുവാണോ
ആഹ പഠിക്കേ
എന്താ പഠിച്ചോണ്ടിരിക്ക്‌ണെ
ഞാനിപ്പോ ഡിഗ്രി കഴിഞ് ഇങ്ങനെ നക്കാണ് എന്തെങ്കിലും കോഴ്സ് എടുക്കണംന്ന് വിചാരിച്ച ഇങ്ങനെ
അന്ന് മറ്റേ ബി ഫാമിന്റെ ബി ബി ബറ്റിയുടെ ഒക്കെ ഞാൻ പറഞ്ഞായിുന്ന ളണോ? പ്ലസ് ടു കഴിഞ്ഞ് നിക്കുവാ നേഴ്സിങ്ങിന് പോകാൻ താല്പര്യമില്ല
അല്ല ല്ല
എ അയിക്കോട്ടെ ശെരി ശെരി അടുത്തെന്താ പഠിക്കാൻ പോവുന്നെ
ഞാനിനി അക്കൗണ്ടിംഗ് ഫീൽഡിലേക്കാ
അക്കൗണ്ടിംഗ് ഫീൽഡ്
സംസാരിക്കുന്നത്
ക്കൗണ്ടിംഗ് ഫീൽഡിലേക്ക് പോകന്ല്ലേ ന്തോ ശരി ശരി ശരി ശരി അപ്പൊ ബികോമോ അങ്ങനെന്തേലും പഠിച്ചാല്ലോള്ളൂ?
ആ ബിക്കോം കയിഞ്ഞ് ഇനി അക്കൗണ്ടിഗ് കൊഴ്സ്ട്കണെന്ന് വിചാരിക്കണ്
ആ യിക്കോട്ടാ യിക്കോട്ടെ എത്ര കൂടപ്പുറപ്പൊക്കെ എത്ര പേര് മക്കളൊരാളുണ്ട് അവള് സിക്സ്ത്തില് പഠിച്ചോണ്ടിരിക്കുവാ പിന്നെ മ് അച്ഛനും അമ്മേം എന്നാ എടുക്കുവാ
ഓല് ഫുഡഴിക്കാ
ഫുഡ് കഴിക്കുവാ എത്ര പേരുണ്ട് മക്കള് നിങ്ങള് എത്ര പേരുണ്ട്?
ഞങ്ങള് രണ്ടാളാ നിക്കൊരു താത്തണ്ട് അവളിപ്പോ മാരീഡാണ് ഓള് ഫാർമസി പഠിച്ചു കഴിഞ് ഓള് വർക്ക് ചെയ്
ഫാർമസി പഠിച്ചിട്ട് വർക്ക് വർക്ക് പ്പൊ ചെയ്യുന്നുണ്ടല്ലേ ഉം എവിടെയാ?
വ്ടെ നാട്ടിലെന്നെ
ആ കെട്ടിച്ചതാണോ?
ആഹ അവള് കല്ലിയാണകഴിഞ്ഞതാ
ശരി ശരി ശരി അനിയത്തി ചേച്ചിയെന്താ പറയുണെ
ങ്ങനെ
ചേച്ചി ഇല്ലാതെ? ക്കെ ഓക്കെ പിന്നെ മഴയൊക്കെ ങ്ങെനെയുണ്ട്?
പ്പൊന്ന് ത് കൊറച്ച് പാറ്റിരുന്നു ഇന്ന് രാവില നല്ല മഴയുണ്ടായിനു പിന്നെ ഉച്ചക്ക് ശേഷം ങ്ങനെ മഴൊന്നുല്ലാര്ന്നു നല്ല വൈയിലേന് അവിടെങ്ങനെ മയൊക്കെ ണ്ടോ?
മഴയുണ്ടായിരുന്നുന്നേ ഇന്ന് ഒരുവിധം ചെറുതായിട്ട്പ്പാണ്ടായിരുന്ന് ഇടക്കൊക്കെ മഴ വന്നും പോയി വഞ്ഞിക്കുന്ന വെയിലില്ല പക്ഷേ
ഇനിപ്പോ മഴക്കാലാണല്ലോ
അതെതെതെ ഈ
വെയിലൊക്കെ കൊറവാര്ക്കും
അതെ തെ അതെ അതെ അതെ അതെ മായയ
ഡ്രെസ്സക്കൊണങ്ങാ നല്ല പണിയണല്ലോ
എന്തോ
ഡ്രസ്സൊക്കൊണങ്ങാ നി നല്ല പണിയാണല്ലോന്ന് പറയ
അതെ അതെ അത് ഭയങ്കര പാടാകെട്ടോ യൂണിഫോമൊക്കെ പിള്ളേരുടെെ കേൾബോമ് പാട ഇ ഈ ഇല്ലെന്നേ കോട്ടൊക്കെ കഴുകിയെടുക്കുന്ന മദ്ധോ ഒ ണങ്ങണല്ല ഉണങ്ങുന്നില്ലല്ലോ പിന്നെന്ത വിശേഷങ്ങൾ വേറെ ഇപ്പൊപ്പൊ വീട്ടിൽ തന്നെയാണോ
ആഹ അതെ നിങ്ങള് പൊറത്തൊന്നും പോവലല്ലേ
ഇല്ല ഞാന് സ്കൂളിൽ പോവാ പഠിപ്പിക്കുവാ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരിക്കുവ പൊറത്തൊന്നും പോകാനൊന്നും സമയ ഇല്ല രാവിലെ സ്കൂളിൽ പോകുന്നു കൊച്ച അവിടെത്തന്നെയാ പഠിക്കുന്നത് അപ്പോ സ്കൂളിൽ പോവുന്നു വരുന്നു വീട്ടിലെ പണികൾ നോക്കുന്നു കൊച്ചിനെ പഠിപ്പിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് പുതിയ ഒരു വർക്ക്ന്ന് പറഞ്ഞഞ് ഓൺലയിൻ വർക്കാന്ന് പറഞ്ഞ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഇടക്ക്‌ കിടക്ക് സമയം കിട്ടുമ്പോൾല്ലാം ലാസ്റ്റ് പണികളെല്ലാം തീർത്ത് കിടക്കാ നേരത്ത് ജസ്റ്റ് ഒന്ന് ഇതും കൂടെ രണ്ടോ മൂന്നോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വിട്ടേക്ക ഇതും കൂടെ നോക്കുന്നുണ്ട് അങ്ങനെ അന്ന് പോവാ
എന്താ പഠിപ്പിക്കുന്നത് നിങ്ങള്
ഞാൻ ടി ടി സി പഠിച്ചതാടാ ടി ടി സി പഠിച്ചിട്ട് എല്ലാ സബ്ജക്ടും നമുക്ക് പഠിക്കണല്ലോ ടി ടി സി ആയതൊണ്ട് ഞങ്ങക്ക് നാല് അഞ്ചാം ക്ലാസ് വരെ പ പിന്നെ
കുട്ടീനെ പഠിപ്പിക്കലുണ്ടോങ്ങള്
അവള് സിക്സ്‌ത്തിലാ ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
നിങ്ങള് പോകുമ്പോ നിങ്ങളെ കൂടെന്നെ ആയിക്കും ക്ലാസ്സില് പോ വല്
ആഹ് എന്റെ കൂടെ തന്നെ വരുവടാ എന്റെ കൂടെ തന്നെ രാവിലെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോവും സ്കൂൾ ബസ്സൽ ഒരുമിച്ച് തന്നെയാ പോകുന്ന അല്ല ഒരു കൊ കൊച്ച ഒരാളെ ഉള്ളൂ
ആ ആ നിങ്ങൾ രണ്ടു പേരും അല്ലെ
ആഹ് ആഹ് രണ്ടുപേര ഞങ്ങൾ രണ്ടുപേര ഒന്ന ഞങ്ങൾ രണ്ടുപേര് ഒരുമിച്ച് പോകുന്നാണ് ഞാൻ സ്കൂൾ ബസ്സേ പോട്ട് വരുമ്പോഴും സ്കൂൾ ബസ്സേൽ തന്നെ വന്നേക്കും അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെയെ പോവുന്നുണ്ട് എന്തോ
ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടില്ല
ഫുഡ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇന്ന് ഇച്ചിരി താമസിച്ചു കഴിക്കാൻ പോവാ
മോള് കയിച്ചോ
അവളും ത അവക്ക് ഇച്ചിരി പഠിക്കാനുണ്ടായിരുന്നേ അപ്പ അത് പഠിച്ചുത കഴിക്കാൻ പോവാ കഴിച്ചിട്ട് നീ വേറെ പണികളൊന്നുല്ല നമുക്ക് ഫുഡ് ഇന്ന് അല്ല ഇന്ന് മീനൊക്കെ ഉണ്ട് മീൻ ചമ്മന്തി ഒക്കെ ഉണ്ട്
ചോറാണോ
ചോറ ചോറ ഉം പിന്നെ കഴിച്ചോ
എവിടെ നാട്ടിലാ
അല്ലെ ആ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്
ആഹ ആഹ
കഴിച്ചോ?
കഴിച്ചു, കിടന്നു
കിടന്നു
എങ്ങനാ സ്കൂളിലേക്ക് പോകല്?
ഉറക്കും സ്കൂളില്
എങ്ങനെ ബസ്സിലാണോ പോലെ വണ്ടിമലോ
സ്കൂൾ ബസ്സ് സ്കൂൾ ബസ് സ്കൂൾ ബസ്സ് ഉണ്ട് സ്കൂൾ ബസിൽ തന്നെയാ പോകുന്നെ
ആഹ ആ അങ്ങനെ
ഉ വെയിലുണ്ടല്ലേ?
എങ്ങനെ?
വെയിലുണ്ടല്ലേ? കാലാവസ്ഥ എങ്ങനെയുണ്ട് അവിടെ?
ഇപ്പോ മഴയൊന്നുല്ല കുഴപ്പൊന്നുല്ല ഒരു നല്ല കാലാവസ്ഥതന്നാണ് ഇനിപ്പോ മഴ ആയുകൊണ്ട് ഇനി എന്നും മഴ പെയ്ത് പെയ്ത് ഒരു ചീച്ചിട് ലൈക്കു
അപ്പൊ ഇങ്ങനെ കാലാവസ്ഥ ഇരിക്കുന്നൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ പിള്ളേർക്കെല്ലാം പനിയും ജലദോഷവും ഒക്കെയാന്നെ ഇങ്ങനെ ഈ കാലാവസ്ഥ ആയതുകൊണ്ട് പനി ജലദോഷം അതെ തന്നെ അത തന്നെ പോക്കും വ റ്റവും ബുദ്ധിമുട്ടാ എപ്പോഴും കറണ്ട് ഇല്ല കറണ്ട് കട്ടായി പോകുന്നുണ്ട്
ആ ആഹ
അങ്ങനെയൊക്കെ ഉണ്ടല്ലോ
മോള് പാടിക്ക?
ദെ കാറണ്ട് ആ ഗ കയ് കഴിഞ്ഞു കഴിഞ്ഞു നള് കിടന്നോളാം ചേട്ടൻ കിടന്നേ പോയി കെടന്നോളും ഉം ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയോ ഹലോ കേക്കുന്നുണ്ടോ സൗണ്ട്?
ആഹ ഹലോ കേക്കുന്നുണ്ട് ഞാനേ ന്റെ ഫോണില് ചാർജ് കുറവാ പിന്നെ വിളിക്കാട്ടോ
ഒരു രണ്ട് സെക്കന്റെ ആയിക്കോട്ടെ ഓക്കെ ബൈ ഓക്കെ